ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
കേൾക്കുന്നുണ്ട്
ആഹഹ് എന്താ വിശേഷം പിന്നെ
ആ നല്ല വിശേഷം അവധിക്ക് പുറത്തൊക്കെ പോയോ എവിടെയെങ്കിലൊക്കെ ടൂറൊക്കെ പോയോ
നമ്മൾ ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നൊക്കെ ഉണ്ട് എങ്ങോട്ട് പോണം എന്നുള്ള ഒരു തീരുമാനത്തി എത്തിട്ടില്ല. ഇപ്പൊ കുട്ടികളാണെങ്കിൽ
ഒരുപാട് ദിവസം ഒന്നും ഇല്ലല്ലോ ഇനി ഹി ഹി
ഇല്ല ഇല്ല ഒരുപാട് ദിവസം ഇല്ല ഇനി കുറ
നല്ല വൈയിൽ ക്കായിട്ട് ആരും പുറത്തിറങ്ങാതെ വീട്ടന്റെള്ളിൽ തന്നെ ഇരിക്കേ പാമ്പിനെ പേടിച്ചിട്ടും വെയില് പേടിച്ചിട്ടും സൂര്യാഘാത പുറത്തിറങ്ങിയാ സൂര്യാഘാതം അകത്ത് കയറിയ പാമ്പ്
സത്യാണ് സത്യാണ് അത് അങ്ങനെ തന്നെയാണ് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല എത്ര കുട്ടികളും അങ്ങനെ പാമ്പ് കടിച്ചിട്ട് ട്ടും ഒക്കെ ആയിട്ട്
നല്ല ഇടി വേട്ടണം എന്നാ പിന്നെ പാമ്പിനൊന്നും വലിയ ഇത്ണ്ടാവൂല്ല പാമ്പിന്റെ മുട്ടൊക്കെ പൊട്ടി പോകന്നൊക്കെ പറയണേക്കാ
അങ്ങനെയുണ്ട അല്ലേ
മഴൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേൊക്കെ കുത്തി ഒിച്ച് പോക പക്ഷെ മഴൊക്കെ പെയ്യണം ഇപ്പൊ ഇന്ന് മഴ ഒന്ന പെയ്യാണന്നു കാണണ്ടില്ലല്ല ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിന്ന്
ആഹ് ഇവിടെ അതെ വല്യ മഴയൊന്നുംല്ല ഇന്നലെ വൈകുന്നേര സമയത്ത് ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ മഴയൊന്നും പെയ്തില്ല
നല്ലൊരു കാറ മൂടിക്കൊണ്ടൊക്കെ ആയിന്നു
ഇവിടെ വൈകുന്നേര സമയത്താണ് കേട്ടോ നല്ലൊരു കാറ്
അപ്പൊ പോവണം ഞങ്ങള എടുക്കും പോയിട്ടില്ല പിന്നെ ഞങ്ങളെ ഞങ്ങള് അവിടെ വീടിന്റെ അടുത്ത് ഫ ഫെസ്റ്റ് വെൽ ഒക്കെണ്ട് അപ്പൊ അങ്ട്ടൊക്കൊ ഒന്ന് പോണം എന്നൊക്കെ വിചാരിച്ച് റ്റുറൊ ഒന്നും അങ്ങനെ പോയിട്ടില്ല എവ്ട്ക്കും പോയിട്ടില്ല ഇത് പേടിച്ചിട്ട് എവ്ട്ക്കും പോയിട്ടില്ല പിന്നെ ഓരോന്ന് കാ കേൾക്കാ കാണക്കല്ലേ അവ അവധിക്ക് ടൂറ് പോയിട്ട് ഇപ്പ ഇന്നാള് ഒരുപാട് ടീച്ചർമാരെയൊക്കെ മരണപ്പെട്ടില്ലേ
അതെ നമുക്ക് വെഷമെണ്ടാക്കുന്ന ഒരു കാര്യായിരുന്നു അത് നമ്മള് പ്രതീക്ഷിക്കാതെ അത്രീം
അപകടങ്ങള് ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോ പിന്നെ എവ്ട്ക്കും പോവാനൊന്നും തോന്നൂല അമ്മക്ക്.
എന്തെങ്കിലും പുതിയ യാത്രകളൊക്കെ ചെയ്യണം എന്ന്ണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ പേടിയാണ് നമുക്ക് ക്ക് അങ്ങനെ അപകടങ്ങൾ ഇണ്ടാവോ അങ്ങനെക്കെ ആഹ് അവടെ എങ്ങനെ പോവാ ഉദ്ദേശിക്ക്ന്ന്ണ്ടോ
അപ്പോ ഒന്ന് പോയി വരണം എവിടക്കെങ്കിലൊക്കെ ഒന്ന് വയനാട്ക്ക്ന്നെങ്കിലും പോവണം.
ആഹ് വയനാട് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവാണെങ്കിൽ നല്ലതാണ് ഞാൻ കൊറെ കാഴ്ചകൾ കാണാന്ണ്ടല്ലോ മുന്നേ പോയിട്ടിണ്ടോ
അഹ് പോവമ്മ ഞങ്ങള് മൈസൂർക്ക് പോയിറ്റ്ണ്ട് പിന്നെ ഊട്ടി പോയിട്ട്ണ്ട് മക്കളൊക്കെ ഒരുമിച്ച് കുടുംബക്കെ ഒരുമിച്ചിട്ട് ഞങ്ങള് പോയിട്ട്ണ്ടായിന്നു.
ഇവടീ അതെ നമ്മളങ്ങനെ എതാണ് വല്ലാതെ നമ്മള് പുറത്ത്ക്ക് ഇങ്ങനെ പോവാറില്ല കുട്ടികള് ഇങ്ങനെ നിർബന്ധം പിടിക്കാണെങ്കി നമ്മള് ഇവിടെ അട്ത്ത് വെല്ലിയൊരു കെട്ടിടണ്ട് അവടെ ഒരുപാട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാള്ളത്ണ്ട് കുട്ടികളേനെ അങ്ങോട്ടൊന്നു കൊണ്ടുപോയി വരാന്നല്ലാതെ അകലെ ദൂരങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ യാത്രേടെ ബുദ്ധിമുട്ടാള് ഇന്നീ ഇങ്ങനെ അപകടങ്ങളുടൊക്കെ കേൾക്കുമ്പോ നമുക്ക് പേടിച്ചിട്ട് പോവാനും വെയിക്കിന്നില്ല
അതാണെ പേടിച്ചിട്ട് പോകാന് ഭയങ്കര പേടി പിന്നെ നമുക്ക് സ്വന്തായിട്ട് വണ്ടിയൊക്കെ വേണം ഇത് നമ്മൾ ട്രൈയിനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പോവണ്ടേ
അത് ശരിയാണ് നമുക്ക് ഒരു യാത്ര അങ്ങനെ ആസൂത്രണം ചെയ്യണ സമയ ത്താണെങ്കിൽ കൂടി ഇങ്ങനെ ബുദ്ധിമുട്ടാളൊന്നും ഇണ്ടാവരുത്
പിന്ന കാശ് നല്ലോണം വേണ്ടേ പിന്നെ വീട്ടിലിര്ന്ന പിന്നെ അതൊന്നും വേണ്ടല്ലോ. അത് വിചാരിച്ചിട്ട് പിന്നെ എവ്ട്ക്കും എറങ്ങുല കാശിന്റെ പ്രശ്നന്നെ മെയിന്.
ആഹ് ശെരിയാണ് നമ്മളൊരു സാമ്പത്തികായിട്ടുള്ള ഒരു ഇത് അതില് ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു കാര്യാ
ഇപ്പൊ സ്കൂള് തുറന്ന്ട്ട്ണ്ടെങ്കി സ്കൂള് തുറക്കുമ്പോ ഇപ്പ മദ്രസ് തൊറ അയിക്ക് വാണ്ടള്ള സാധനങളൊക്കെ ഇപ്പോ എന്നാലും എങ്ങനെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും പക്ഷെ ഇപ്പൊ സ്കൂള് തുറക്കെണ്ടലോ എല്ലാ വേണം ഒരു രണ്ടും മൂന്നും കുട്ട്യാള്ള്ള വീട്ടിലൊക്കെ ആയിട്ടുണ്ടെങ്കില് ഏഹ് സ്കൂളൊക്കെ തൊറക്കുമ്പോത്തിന് എന്തെല്ലാ സാധനങ്ങള് വേണം എന്തൊക്കെ വേണം. സ്കൂളൊക്കെ വെറുതെ ബുക്കൊക്കെ കിട്ടും പറഞ്ഞിട്ട് കാര്യല്ല അല്ലാത്ത സാധനങ്ങളൊക്കെ ഒരുപാട് വേണ്ടിവരൊല്ലോ.
അത് ശരിയാണ് അതെ അതെ നമുക്ക് കുട്ടികൾക്ക് ആവിശ്യായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ വേണം. കുട്ടിയാൾക്ക്ള്ള സാധനങ്ങള് ഒക്കെ ഇട്ക്കാ പോവാൻ തൊടങ്ങ്യോ.
ഇമ്മ കൊറച്ചൊക്കെ ഞാൻ ഒക്കെ ഫിന്നെ ഓൺലൈയ്ന്ന്ന്നാങ്ങട്ട് ചെയ്യലാ ഓൺലൈനാകുബോ വീട്ട്ക്കാണ്ട് എത്തിച്ച് തരുവല്ലോ ഏകദേശം അങ്ങനെ ചെയ്യലാ ബേഗ് ബോക്സ് 'വാട്ടർ ബോട്ടില്' അങ്ങനത്തെ സംഭവം ഡ്രസ്സ് വരെ അത് ഞങ്ങള് ഓൺലൈനാ ഒന്ന് നോക്കട്ണ്ട വീട്ട്ക്കാണ്ട് എത്തോല്ലോ നല്ല സാധനം നല്ല പ്രൊഡക്റ്റുകളായിയിരിക്കുംട്ടോ
ആഹ് അതെ നല്ല തെന്നേണ് അത്
അധികോ ഞങ്ങള് അങ്ങനെ ചെയ്യല് അതാകുമ്പോ വെല്ല നല്ല ക്വാളിറ്റി ഇണ്ടാവും ചെയ്യും വല്യ വെല ഇണ്ടാവൂല. കഴിഞ്ഞ പ്രാവശ്യക്കെ വാങ്ങി നല്ല ക്വാളിറ്റിള്ള സാധനേനി വാങ്ങിയതൊക്ക അപ്പ പിണെ ഞങ്ങള് അത്ണ്ടാവുമ്പോ നമ്മള് പിന്നിം പിന്നിം വാങ്ങും കൊണ്ട് വാങ്ങിയോണ്ട് ഇൻ ചെല സാധനങ്ങളക്കെ ഏ ഒന്നിനും പറ്റൂലട്ടോ. ഞാൻ ചൂല് വാങ്ങീട്ട്ണ്ടായ്നു അടിപൊളി കൊർഞ്ഞ വെലൻ്റെ ചൂലാ ആകെ നൂറ്റി എഴുപത്തെട്ട് നൂറ്റി ഈ എഴുപത്തെട്ട് രൂപന്റെ ചൂല് രണ്ട് ചൂല് എന്താ സുഖം അതോണ്ട് അടിച്ച് വാരാനറിയോ അതിന്റെ മുന്നേ ഞാൻ വേറെ ര ഒരു ചൂല് ഏ എത്ര ഇരുന്നൂറ്റി സംതിങ് രൂപക്കൊക്കെ ഒന്നിനും പറ്റൂലേനി. ആ ചൂലോണ്ട് ഇങ്ങനെ അടി നമ്മളെ കയ്യെന്നെ താനെ അടിച്ചേരി അടിച്ചേരി അങ്ങനെ പോകും തൂത്ത് വാരി പോകും.
അത് നല്ലതാണല്ലോ അപ്പ നല്ലൊരു നിലവാരള്ളതായി.
രണ്ട് ചൂല് കിട്ടിം ചെയ്ത് ഒരു ചൂല് ഞാന് എടുത്തേച്ചക്കാ. ഒന്നും പറ്റ്ണേ അയ്മന്ന് ഒന്നും കൊയിഞ്ഞു പോണൊന്നുല്ല നല്ല അടി പൊളി ചൂലാറിയ. ഇപ്പം വാങ്ങിപ്പം മക്കളക്കെ പറയ ഇത് ഒന്നിനും പറ്റൂല്ലാന്ന് പർഞ്ഞീനി ഹസ്ബന്റൊക്കെ പർഞ്ഞിട്ട്ണ്ടായിനി. പക്ഷെ രണ്ട് മാസായിപ്പോ വാങ്ങീട്ട് ഇപ്പൊ ഒന്നും ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല.
ചെലതൊക്കെ അങ്ങനെ വാ
ച്ചത് പി
നമുക്ക് നലവാരള്ള സാനങ്ങളെന്നെ കിട്ടും നമുക്ക്.
ചെല സാധനങ്ങൾ നന്നായി കിട്ടും. ഇതുപോലെ ചെല ബാഗുകള് ചെലത് ബാഗുകളും ചെലപ്പൊ വേഗം പൊട്ടുക്കെ ചെയ്യും. ഞാൻ വാങ്ങിയതൊക്കെ ഏകദേശക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള സാധനങ്ങളെക്കേണ്.
ആം
അപ്പ അങ്ങനെ വാങ്ങോ അപ്പൊ നമുക്ക് പൈസക്കും കൊറെ ആദായം കിട്ടും. പിന്നെ പൈസ സാമ്പത്തികമായിട്ട് ഇപ്പഞ്ഞ് അവധിക്കാലൊക്കെല്ലേ. പിന്നെ? ടൂറൊക്കെന്നങ്ങട് മാറ്റി വെച്ചേക്കാണ് ഒരുപാട് കാര്യങ്ങള്ണ്ടാവുമ്പള്. പോവണം. നമ്മക്കൊരു ഒരേ എന്തങ്കില നമ്മളെ ഹസ്ബന്റ്മാരന്നെ ആശ്രയിക്കേണ്ട ഓൽക്ക് വണ്ടിയക്കായിട്ട് ഓല്ങ്ങനെ രാവിലെ പോവാ എത്തുമ്പോ ഓൽക്ക് കിട്ട്ണതല്ലേ ഉള്ളൂ. നമ്മള് കഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ അത് വിചാരിച്ച് പിന്നെവ്‌ട്‌ക്കും ടൂറൊന്നും പോവലില്ല അങ്ങനെങ്ങട്ട്.
നമ്മളിപ്പേ ഈ വേനൽകാലത്തല്ലേ നമുക്ക് ഈ അവധി വരുമ്പഴല്ലേ നമുക്കൊന്ന് പൊറത്ത് പോവാൻ പറ്റുള്ളു കു ട്ട്യേളാണെങ്കിലും ഇപ്പോ വിദ്യാലയങ്ങളൊക്കെ തൊർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ യാത്രാ വിവരണങ്ങളൊ ക്കെഴുതാണ്ടെങ്കി ഇപ്പം
ത് പോലെല്ലല്ലോ ഇപ്പ എല്ലാ വിദ്യാലയത്തിനും എല്ലാ വർഷോം ടൂറൊക്കെ പോവ്ണ്ടല്ലോ.
ആഹ് ണ്ട്ണ്ട് ണ്ട് അത് ശരിയാണ് പോകുന്നുണ്ട്.
ആ എന്തിയാ ഒരായിരോ അഞ്ഞൂറക്കെ ഓൽക്കൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓല് പോയിക്കണ്ട് വരും. നമ്മളെല്ലാരും കൂടെ പോകുമ്പോ ഒരുപാട് പൈസക്കെ മാണ്ടേ?
ആ അത് നല്ല ചെലവാണ് വീട്ട്ക്കാര് എല്ലാവരും കൂടി പോകുമ്പോ പക്ഷെ നമു ക്ക് നമ്മള് എല്ലാവരും കൂടീട്ടുള്ള ആ ഒരു സമയം ഉം നമുക്ക് ഇപ്പൊ ഈ വിദ്യാലയങ്ങളിൽ നിന്നും പോകുമ്പോ കിട്ടില്ല നമുക്ക് സാമ്പത്തികം കൊർച്ച് കൊറയ്ക്കണെങ്കി അതാണ് എളുപ്പം അത് ശരിയാണ്.
അതാണ് അതോണ്ട് വല്യ പ്രശ്നല്ല സ്കൂള്ന്നൊക്കെ ടൂർ പോണ്ള്ളതോണ്ട്.
ആ കുട്ടികൾക്ക് വല്യ പ്രശ്നങ്ങള് ഇണ്ടാവില്ല.
ഒരു കൊല്ലത്തിലെല്ലാ കൊല്ലോം പോവൂല്ലോ അങ്ങനെ ടൂറ്.
ആഹ് അതെ അതെ അധ്യാപകരും കുട്ടികളും എല്ലാ ക്ലാസ്ത്തെ കുട്ടികളും ഒക്കേയിട്ട്.
പോകും
അത് നല്ലൊരു കാര്യണല്ലേ അങ്ങനെ സ്കൂളിന്നൊക്കെ പോണത്.
ആഹ് അതാണ് അധ്യാപകർക്കും കുട്ടികൾക്കും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്ങിനന്നെ അത് ഈ പഠിപ്പ് മാത്രനാമ് കുട്ടികൾക്ക് ഭയങ്കര ഒരു ബോറെന്നെയാണ് അത് നല്ലൊരു കാര്യാണ് കൊണ്ട് വന്നത്ട്ടോ.
ആഹ് വിനോദയാത്രകളൊക്കെ വേണം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു.
പിന്നോരു പേടി മാത്രതെന്തെങ്കിലും അപകടാക്കെണ്ടാവണുന്നത് അതാണ് പേടി അല്ലാത്തൊരു പേടി ഇല്ല
പക്ഷെ അവര് നന്നായിട്ട് ശ്രദ്ധിക്കും നമ്മുടെ കുട്ടികളേനെ.
ശ്രദ്ധിക്കും
നല്ലതാ ഭക്ഷണങ്ങളായാലും അവരെ കൊണ്ടുപൊകുന്ന സ്ഥലങ്ങളിക്കായാലുങ്ക്ലും ടി ടീച്ചർമാരുടെ അല്ലെങ്കി അദ്ധ്യാപകരുടെ ഒരു ശ്രദ്ധ നന്നായിട്ടുണ്ട്.
അതാണ് അധ്യാപകരുടെ ശ്രദ്ധൊക്കെ നല് നല്ലോണം നമ്മള് രക്ഷിതാക്കളെ പോലെന്നയിരിക്കു അവര് ശ്രദ്ധിക്ക.
അങ്ങനതന്നേണ് കുട്ടികളെനെ ഇപ്പം ഇപ്പൊയ് അത അവരെ ശ്രദ്ധ് കുട്ടികളെ ശ്രദ്ധിക്കാൻ വേണ്ടീട്ട് ഒരു അന്താണ് മാതാപിതാക്കൾക്ക് വേണെങ്ങി ചെല്ലണെങ്ങി അങ്ങനിം
അങ്ങനെ കൊണ്ടോണോരുണ്ട് മാതാപിതാൾക്കാർ ക്കും മാതാപിതാക്കൾക്ക് പോരേണ്ട ഒരോപ്‌ഷനു കൂടി അവിടെ വര്ന്ണ്ട് ചെറിയ കുട്ട്യാളൊപ്പാട്ടോ.
ആഹ് ചെറിയ കുട്ട്യാൾടെ കൂടെ ആഹ് ചെറിയ കു
ക്ക് ചെറിയ കുട്ടിയാളപ്പം വല്ല്യ കുട്ട്യാളെ പിന്നയിന്റെ ആവശ്യ ഇല്ലല്ലോ ഓല്ക്ക് നമ്മള് മാതാപിതാക്കളൊ പ്പം പോന്നുണ്ടെങ്കി ഓല്ക്ക് ശെയ്‌മേടെക്കാരം ഓല്ക്ക് ഒന്നിനും കയ്യൂല്ല.
ആഹ് പിന്നെ ഈ കുട്ടികൾക്ക് ആയമാരുണ്ടാവും സ്കൂൾന്ന് അവരെ നോ ക്കാൻ വേണ്ടീറ്റെ ആയ ഉം ഇവിട്ന്നൊക്കെന്നച്ച നമ്മടെ സ്കൂള്ന്നൊക്കേന്ന് വെച്ച്ണ്ടെങ്കി ഉം പാർക്ക് അതുപോലെ തന്നെ ഈ എന്താണ് കടൽ തീരം അതൊക്കെ കാണാൻ വേണ്ടിട്ട് കൊണ്ടോയിട്ടുണ്ടാരുന്നത്.
കൊണ്ടോവല്ണ്ട്ലെ ഇവിടന്നങ്ങൻ തന്നെ ഇവിടെ മക്കൾ പഠിക്ക്ണ സ്‌ ക്കുള്ന്നൊക്കെ പിന്നെ എല്ലാ കൊല്ലൊന്നും പറഞ്ഞേക്കാനുള്ള ബഡ്ജറ്റൊന്നും നമ്മളെ കയ്യിലുണ്ടാവുലല്ലോ.
അതെ അതെ അതെ
ഇന്നാല് എങ്ങനേങ്കിലൊക്കെ ഓല് പറ മദ്രസ് ഇപ്പ മദ്രസ്സിലും ടൂറായിട്ടുണ്ട് സ്കൂൾലും ടൂറായി ട്ടുണ്ട് എല്ലോട്ത്തും ടൂറാ. ഉം മദ്രസ്
ത്തിൻ്റെ എടയില് അതൊരു വിനോദ പ്രദായിട്ടുള്ള കാര്യങ്ങളല്ലേ.
ആഹ് അതാണ് ഇങ്ങൾ ടൂറ് പോവുണ്ടോ ഇപ്രാശ്യം.
ആഹ് നമ്മള് എന്തായാലു ഒന്ന് ചെറുതായിട്ടൊന്ന് ഏഹ് ഇങ്ങനെ ആസൂത്രണം ചെയ്ത് വെച്ചിട്ട്ണ്ട് വല്യ അതായത് നമുക്ക് സാമ്പത്തികം ഒരുപാട് മുടക്കിട്ട് പോണ്ടോ ഒരു രീതിയില്ള്ളതല്ല നമ്മള് നോക്കുന്നത്. കുട്ടികൾക്കായാലും ഒരു ദിവസം കൊണ്ട് നമ് പോയി കണ്ട് അഹ് കൊറ്ച്ചൊന്ന് ആഹ് മൻസ്സിനായാലും ഒരു സമാധാനം സന്തോഷം എല്ലാവരും കൂടുമ്പഴല്ലേ നമുക്ക് പ
ആഹ് അത് ശരിയാണ് എല്ലാരും കൂടുമ്പോ ഒര് എൻജോയ്മെൻ്റെന്നേണല്ലോ.
അപ്പോ ന്ന ങ്ങനൊന്ന് ഉം തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എന്താ പറയ്ണന്ന്ള്ളത് നോക്കീട്ട് വേണം ചെയ്യാന്.
നേണ് ല്ലെ അങ്ങനെ
ഉം എന്തായാലും എഎവിട്ക്കേങ്കിലൊന്ന് പോവ. ആഹ് അതെ അതെ പോയിട്ട് വര ട്ടെ. എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം എന്താ ഇണ്ടായത് ന്ന്ള്ളതിനെ കുർച് ട്ടൊക്കെ ആഹ്വ ആഹ് ന്നാ ശരീന്നാ.